ഹലോ ഹലോ
ആ കേക്കണ്ട് പറ എന്തൊക്കെ വിശേ ഷം?
എന്തൊക്കെ വിശേഷം സുഖമാണ് ആഹ് ഇപ്പ കേക്കണ്ട്. ഓ ഫുഡ്‌ കഴിച്ചു.
ഉം മഴ ഉണ്ടങ്ങട്‌ ഇവിടെ മഴയുണ്ട്.
ഇവ്ടെ മയ വന്നിരുന്നു നല്ല നല്ല ഇട് ഓടി വന്നിരുന്നു. ഇപ്പൊ കൊഴപ്പംന്നുല്ല ഇപ്പ തെളിഞ്ഞു
ഇവിടെ അങ്ങനെ ഇട്ടൂടി നിന്ന്പ്പം മഴ തൊടങ്ങി ഇങ്ങനെ പെയ് ചെറ്യേ മഴ ഇങ്ങനെ പെയ്തുകൊട്ട ട്ടണ്ട്
ഓ ഇന്നലെ വെടെ ഭയങ്കര മഴേനി ഇടിം മയും നല്ല ഭയങ്കരായിട്ട് ഇടി ഇണ്ടായിരുന്നു
ആഹ് അതെ
പറന്നോ ഫുഡ്‌ കയിച്ച്
ഇല്ല കടന്നിട്ടൊന്നുല്ല മക്കളൊക്കെ ഔടിം ബെടിം അവരിതൊക്കെ ഞമ്മക്ക് തല്ലെല്ലോ
ഉം വേറെന്തൊക്കെ? ആഹ് കഴിച്ചു കഴിച്ചു. അതാ. തുടങ്ങി കിടക്കയ്ന്നപ്പൊ. ഫുഡിന് വെണ്ടക്കക്കറി മീൻ പൊരിച്ചതും വഴുതപ്പേരി അവിടെന്താ
ഇവിടെ മീൻ പൊരിച്ചതും വെള്ളരിക്ക കറി
ആഹ്
പിന്നെ ആഹ് ചക്ക് പിന്നെ ജാക്ക് ഫ്രൂട്ട് അതൊക്കെ ഉണ്ട ങ്ങടെ അവിടെ?
എൻ എൻ ചക്കെ ഇവിടെ ഉണ്ടായിന്ന ഇപ്പോ എന്താ വേറെ അയലോകത്തെ വീട് മറി പറഞ്ഞിട്ട് പ് ലാവൊക്കെ മുച്ചു രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇപ്പല്ല്യ. ഇപ്പൊ ആരേലുവോക്കെ തരും അപ്പോ വെക്കും.
ഇണ്ടാവുമ്പമ്മക്കായിന് വി
അതെ അതെ അല്ലെ ഇപ്പം ഇവിടെ ഫ്രണ്ടിലൊരു നി ബംഗാൾടെ ഞങ്ങടെ ഓപ്പോസിറ്റ അവി അവര് ങ്ങളടെ കു പിന്നെ ഇവിടെവർക്കൊന്നും പറ്റൂ ല്ല. ഞങ്ങള് മൂന്നാള്. ഞാൻട്ടക്കല്ല ഞാ ഉണ്ടാക്ക തറവാട്ട് ക്ക്ണ്ടാക്കിതര്ലിണ്ട് ചക്കട്ട കൊടുക്കും പിന്നെ മണ്ടന്നുമ ഒക്കെ നേരക്കി തന്ന ഞാ അനേരാക്കലൊന്നോല്ല അത് നേരം ആക്കിട്ട് കൂ കുറപ്പെട്ട
ആഹ് ഞമ്മക്ക് അതിന് അതുമെണ്ടി വരോ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ വിച്ചാരിച്ചമാതിരി മടിയായിരിക്കും.
അതല്ലേ ഞാന് ഇങ്ങനെ ഇവിടെ ഒന്നും കൂട്ടാത്തോണ്ടി
എല്ലാവർക്കും അതുകൊണ്ടൊരും. തനി പിന്നെ വേണ്ട വേണ്ട ഇപ്പ അങ്ങനെ ആഹ്
ആഹ് ഇണ്ടാവൂ ഉം അഹ് പുഴവതിട്ട് ഒരുപാട് തരില്ല മാത്രേതന്നേ ഉള്ളൂ അപ്പൊ തരു. പപ്പ ആദ്യമൊക്കെ എല്ലാവരും പത്ത് മിക്ക്പ കൂട്ടാർക്കും. ഉം അത തർവാട്ടല അയിുന്നി വത്ത് മനക്ക് പത്ത് മണിക്ക് കണ്ട കൊടുക്ക ഇപ്പ ക്ക എളുപ്പം തിന്നൂലാ ഓക്കെ തടികുറച്ചണ ആൾക്കാറല്ലേ ഉംഹ്
അതെതെ ഇപ്പൊ രാത്രി അങ്ങനെയൊക്കെല്ലേ ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഭക്ഷ കഴിക്കുള്ളു
ആം
രാത്രി ഭക്ഷണം ഫുഡ് തന്നെ കഴിക്ക കാണന്നല്ലല്ലോ അല്ലെ
ഇല്ലല്ലേ
രാത്രി എന്തെങ്കിലും ഭക്ഷണം ആ ഇപ്പൊ ദാ പ്രഷറ് ഷുഗർ കൊളസ്ട്രാൾ പറഞ്ഞാല്
ആഹ് വള സപ്പ ആക്ത്തിയോ അ റ്റ് ഐറ്റ് എന്തക്ക ഉം
ഭക്ഷണംമൊക്കെ കഴിക്കുമ്പോൾ ചപ്പാത്തി കഴിക്കുമ്പോ വയർന്നത് ഇതുണ്ടാവും
നക്ക് ഇഷ്ടല്ലട്ടോ ഞാൻ കഴിക്കൂല
ചപാത്തി ആ ഇനികും ഇഷ് റ്റം കുറവന്നെ
ഉം അല്ല രാവ രാവിലെ തന്നെ അവിടെ ചപ്പാത്തിയോ ഹോസ്പിറ്റലൊക്കെ ആ
ആ അല്ല ഇവിടെ പാപ്പാക്ക് ചപ്പാത്തിയാണ് ഇവിടെ
ആഹ
ഷുഗർല്ലാം ഉണ്ടായി അപ്പൊ പിന്നെ അങ്ങനെ നിയന്ത്രി അടെക്കെ നിയന്ത്രിക്ക അല്ല അത് എല്ലാർക്കും അങ്ങനെ പറ്റ ഇല്ല എല്ലാർക്കും പറ്റില്ല കുട്ടികൾക്കൊന്നും കുട്ടികൾക്ക് ഇഷ്ടാട്ടോ ചപ്പാത്തി പിന്നെ ഇപ്പൊ എന്നും അതന്ന ആായാലും അത് ഇഷ് ത്ല്ലല്ലോ
നിിക്കുന്ന വിലോതവ് അങ്ങനെ ക്കിഷ്ട്ടാ നമ്മള് ഇങ്ങനെ ചെറുപയറും വക്കക്ക ക്ക എല്ലെ കുഞ്ഞാക്ക്
ആഹ് അയോ എല്ലാർക്കും എല്ലാർതും നോക്കീട്ട് ഇപ്പ കാര്യോല്ല അെ ഭക്ഷണം കഴിക്കണെക്ക അവന ഇഷ്ടല്ല കഴ ക്കണ്ടേ
ഉം
പിന്നെ കുട്ടികൾക്ക്
അപ്പൊ അയിന്ന് അന്ന് എന്തായ ഓപ്പറേഷൻ കഴ ഞാൻ പ്രശം നോമ്പ്പ കൊടുത്തിില്ല അപ്പൊ ഞാൻ അധികം അതൊെ കഴ വല ഇഷ്ടമല്ല ഞാൻ അവരൊക്കെല്ലേ ഒരുഖെ നോമ്പല്ലേ പിന്നങ്ങനെ ആ ഉ ഒരു മാസം നോ പൂട്ടാനുണ്ട് മഴ പെയ്തിട്ട് ഉം അല്ലെ ഒന്നും കൂടി ച്ചില മരണം ചൂട് കണ്ടട്ത്താ മതി ഒരു മാ നോമ്പ് ഇരുത്തൊ അഞ്ച് അതെ അഞ്ച് അല്ല ചൂട് കൊറഞ്ഞ് സത്യമാണ്ത ട്ടില്ലല്ലോ ചൂട് കുറവായി ഇട്ക്കാ ആഹ് ഒന്നിച്ച് രണ്ടീസം ഇട്ത്തമതി ന്നാ ഒരു വർഷല്ലേ
ആ ആഹ് അതെ
ടുങ്ങ അല്ലങ്ങനല്ല
അഅ്ശരി ആഹ് ആഹ് അങ്ങനെ വേണം കഴൂല്ലേ ആഹ് അത് അതെ ഞാ ഞാനു അങ്ങനന്നെ സുന്നത്ത് നോമ്പിനൊക്കെ വീട്ടും സുന്നത്ത് നോമ്പിനൊക്കെ കൊററെയൊക്കെ നീട്ടു ത്ത്
ങ്ങന ആഹ
എനിക്ക് എന്റെ മൂക്ക് മുപ്പ് നോമ്പും പോയി നീ കഴിഞ്ഞ പ്രാവശ്യം
ആ അതി പ്രസവിച്ചോ
ആ പിന്നെ ആയി പറയാൻ
ഞാനേ
എന്തൊക്കെ കൊറെ ബുദ്ധിമുട്ടായി
ഞാന്
ആ ആ പിന്നെ മക്കക്ക് തോക്കും ഉം ന്നു സ്കൂൾ തുറക്കാറായല്ലല്ലേ
വലുതാ ഇരുപത് ഉം
അഹ്
പിന്നെ വിശേഷം
പിന്നെ സുഖായിട്ട് പോകുന്നു പിന്നെ എല്ലാത്തും ഇപ്പ മഴ എന്തുമായിട്ട് പ്രകൃതി ആ നിങ്ങലും ഇടുമിഞ്ഞലും ഇതൊക്കെ ആയിട്ടില്ലേ ആഹ് പോവറില്ലേ അപ്പൊ വെക്കയാശനക്കെ പോയിരുന്നു എന്റെ വീട് പിന്നെ ഇവിടെ അടുത്ത് തന്നെ ആയതൊണ്ട് പിന്നെ ആ മദർസ് ക അടന്ന പോരും അങ്ങനെ രണ്ട മൂന്ന് സം നിന്നിരുന്നു
അവിടെ എല്ലാരുണ്ട് വീട്ടില് അവിടെ
ആ വീട്ടില് ആ എല്ലാരു ഉണ്ട്
ഉം പിന്നെ വേറെന്താ
പിന്നെന്താ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്ലെ ഫുഡ് കഴിച്ചോ
അ ഫുഡ്‌ കഴിച്ച്
ആഹ്
ഓ
രാത്രിക്കൊക്കെ
രാത്രിക്ക് ഞാൻ ചക്കച്ചോറ് ചോറിണ്ടതില് ഞാൻ വൈയിട്ട് വെച്ച് ഉ ആ ഒറ്റ വെപ്പ് രണ്ടുവെപ്പ് വെക്കൂലാ ആകെ മൂന്നാളല്ലേ ഉള്ളൂ
അതെ അതെന്നെ ഇപ്പൊ ഗ്യാസിന് ന്തൊ വെലിം നമ്മള് ഒറ്റ അല്ലെ ഗ്യാസിനന്തൊക്കെ വില ഇതല്ലേ അപ്പൊ കിട്ടാനും കിട്ടാനുംല്ല അപ്പൊ നമ്മള് കഴിയുന്നതും ആഹ് കഴിയണതും ഞമ്മളപ്പൊ അടുപ്പ് കത്തിക്കലില്ല ഗ്യാസ്മ്മലായ്ക്കും ആ അല്ല ഗ്യാ ആ അതന്നെ നമ്മള് യുദ്ധത്തോണ്ട് കുറേ അങ്ങനെ ബുദ്ധിമുട്ടായില്ലേ കൊറേ ആൾ മനഷ്യ ആൾക്കായി കൊറേ പേ ആ അപ്പൊ ആൾക്കാര് കുറെ പോകാതപ്പോ വിറക്ന്നത് കത്തിച്ചിലോരായി
അതെ ആ കൊറെ പുക വരാൻ തുടങ്ങിട്ട്
അതെന്നെ അതുകൊണ്ട് അസുഖൊന്നും അസുഖങ്ങളൊക്കെ കുറേ നമുക്ക്
ഇവിടെ ഭയങ്കര റേഞ്ച് പ്രശ്നം
അശോക് ആഹ് അപ്പൊ ഞാനിവിടെ റൂമില് ഇവിടെ കുത് ഇവിടെ നിക്കുക അവിടെ റേഞ്ച് ഇല്ലായിരുന്നു
ആ അ
അപ്പൊ എങ്ങോട്ട് പോം ഞ്ഞ് അവിടെയാണ്‌ മഴയാണ്‌ പ്രശ്നംന്ന് അറിയില്ല എയാലും
ഇവിടെ ഹാളിലും
ആ
ആ ആ പിന്നെപ്പോ ഓരോ രോഗങ്ങള് കൂടി കൂടി വരല്ലെല്ലേ ഓരോ ദിവസും ഇനിയിപ്പോ ഏതാണാവോ കഴിഞ്ഞ പ്രാവശ്യം പ്രളയം
ആഹ മഴ പെയ്താലല്ലേ ഇത് അങ്ങനെ അല്ലെങ്കിൽ മഴ ഉണ്ടാവൂല ആ ഒരു സ്ഥിതിയ
അതന്നെ ആഹ പ്രളയായിട്ടും ആ ഓക്കെ
ഉം